ഓഹ്
ഹലോ
ആ യാത്രയൊക്കെ പോയി കഴിഞ്ഞോ?
ഓ ഇവിടെ ട്രാവലിംഗ് ബസ്സിനകത്ത് നിക്ക്യ. ആ ബസ് കിട്ടുന്നില്ല. നാല് മണി തൊട്ട് ബസ് നോക്കി നിക്ക്യ. ഇത് നാലരാ ഇപ്പൊ നാല് മുക്കാലായി. ഒരു ബസ് പോയി അതിനകത്ത് നെറച്ചു തെരക്ക്. സൂചി കുത്താൻ പോയി
ആ ഇപ്പം ബസ്സ് ഫ്രീ ആണല്ലൊ. അതുകൊണ്ട് നല്ല തെരക്കായിരിക്കും ഇല്യാെ ട്രാൻസ്പോർട്ടില്.
ആണ് ആണ് ആണ്. ഇവിടെ നറച്ച് ആൾക്കാരും ഇണ്ട് രണ്ട് ഇപ്പൊ ഒരു ബസ്സ് പോയി അതിനകത്ത് ഒരു ഒരു ശകല സ്പേയ്സ് ഇല്ല കേയറാനായിട്ട്.
ഹ അതെല്ലെ പുരുഷന്മാര് കൊറവായിരിക്ക്യുല്ലെ.
ആണാണാണ്. ഫുള്ള് ലേഡീസാണ് എന്നാലു അത് സ്പേയ്സു ഇല്ല. ഒര് സ്റ്റോ പിന്നെ അടുത്ത സ്റ്റോപ്പിലോട്ട് അറങ്ങൻ വരെ ആൾക്കാര്.
ആ അതന്നെ ഞാന്. കഴിഞ്ഞവ്സം ഈ എറണാകുളത്ത് പോയിരുന്നു. അപ്പം അവിട്ന്ന് തിരിച്ചു വന്നപ്പോഴുണ്ടല്ലോ ഇതുപോലെ ഒരു ത്രീ അങ്ങോട്ട് കേറി അടുത്ത സ്റ്റോപ്പ് ജസ്റ്റ് ഇച്ചിരി കൊറച്ചു നേരം ആയതെ ഒള്ള്. അപ്പൊ ഞാൻ ചിന്തിക്ക ചെയ്തു അവര് വീണ്ട് ഒടനെ എറങ്ങി. ടിക്കറ്റ് വാങ്ങിക്കാൻള്ള സമയം പോലും ആയില്ല. ഇപ്പ എല്ലാരും നേര്ത്ത നടക്കാരുന്നു. ഇപ്പ ആർക്കു നടക്കാ ഒട്ടും വയ്യ. ഇച്ചിരി ദൂരേ ഉള്ളെങ്കില്.
അടുത്തടുത്ത സ്റ്റോപ്പാണെങ്കി കേറുവ. നെക്സ്റ്റ് സ്റ്റോപ്പില് എറങ്ങുവാ.
എറങ്ങുവാ പക്ഷെ അതൊക്കെ ഒരു തരം മോശമായ ഒരു കാര്യമാണ്. എല്ലാവരും മുതലെടുക്കുന്നത് പോലുണ്ട്.
അതെ അതെ ചെലപ്പം മിക്കവാറും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചാൻസ് കൊറയും ഇങ്ങനെയാണെങ്കി
അതെ അതെ എന്നാതെ പ്രൈവറ്റ് ബസ്സുകാർക്കെല്ലാം ഭയങ്കരമായ നഷ്ടവു
പ്രൈവറ്റ് ബസ്സ് മാത്രല്ല മറ്റേ ഓട്ടോക്കാർക്ക് പ്രൈവറ്റ് ബസ് അങ്ങനെ കൊറെ പേർക്ക് ഓട്ടം നഷ്ടപ്പെട്ടല്ലൊ. എല്ലാവരും ഒരു അടുത്ത സ്റ്റോപ്പിന്ന് അടുത്ത സ്റ്റോപ്പ് പോവാൻ വരെ ബസ്സ് കാത്ത് നിൽക്കുന്ന അവസ്ഥ
ആഹ് അതെ
ഇറെങ്ങ്യാലും റെയിൽവേ ശേഷനി എറങ്ങുന്നവരെ സാധാരണ ഓട്ടോ വിളിച്ചല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറ്. ഇപ്പം നേരെ തിരി വെയിറ്റ് ചെയ്തിരിക്കുന്നു.
ആ അത് ശെര്ക്കും പറഞ്ഞാല് മൊതലെടുക്കുന്നൊര് അവസ്ഥ ഇങ്ങനെ എല്ലായിരുന്നു വരുത്തെണ്ടത്. അതില് ഒരു കൊറച്ച് ആ
ആഹ് ഈ ലേഡീസിന് കൊറച്ച് സേവിങ്സ് ചെയ്യ സേവ് ചെയ്യാള്ള എമൗണ്ട്. അങ്ങനെ നോക്ക്വാണെങ്കിൽ ബെറ്ററാണ്.
അതാണ് ഞാനും ഇപ്പോ ഓരോട്ത്ത് ജോലി ചെയ്തിരുന്നു. ഇപ്പോ ഒരു മണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു അപ്പോ എനിക്ക് ഒരു മാസം രണ്ടായിരത്തഞ്ഞൂറ് എനിക്ക് ആവോയിരുന്നു ആകെ. കൊറച്ച് ശമ്പളത്തില് നമുക്ക് ആ രണ്ടായിരത്തി അഞ്ഞൂറ് പോകുമ്പം നമുക്ക് വലിയ നഷ്ടമാണ്.
ആഹ് നമ്മടെ പ പൊറത്തോട്ടൊക്കെയാണ് കുഴപ്പല്ല. പക്ഷെ നമ്മുടെ നാട്ടില് ജോലി ചെയ്യുന്നതില് പകുതി നമ്മള് ഇങ്ങനെ പോകുമ്പം ഒന്നാമതേ ശമ്പളം കൊറവാ ഏത്
ആ പത്ത് പയ്ന്നയ്യായിരം ര ശമ്പളം കിട്ടുന്നവർക്കൊക്കെ അതിനകത്ത് രണ്ടായിരം മൂവായിരം പോകുമ്പൊ അത് വെല്യ ബുദ്ധിമുട്ട അങ്ങനെ ഇള്ളവർക്ക് വളരെ ഉപകാരമായത്. പക്ഷെ പത്ത് അമ്പതിനായിരം രൂവ ശമ്പളം ഉള്ളവരും ഇതീ കേറുമ്പഴാണ്. അതൊരു മോശമായൽ. കാര്യവാണ്. അങ്ങനെ ഉള്ളവര് ഇതിനെ ആശ്രയിക്കാൻ നിക്ക്യാതെ അവർ സ്വന്തമായി വാഹന അങ്ങനെ ഒക്കെ പ്വാൺല്ലി കാശ് അവര് കൊടുക്കണം. നിർബന്ധവായിട്ടും കൊടു ത്ത് എടുക്കണം. അല്ല അവര് പ്രൈവറ്റ് ബസിനെ ആസ്രയിക്കണം. അങ്ങനെയൊക്കെ പോയിരുന്നെങ്കി നല്ലായിരുന്നു
ആഹ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളവരും അവര് ബുദ്ധിമുട്ടില്ലാത്തവരും ഇപ്പം ഇത് യൂസ് ചെയ്യുന്നുണ്ട്
അതാ ഒന്നെങ്കിൽ നമുക്ക് കൊച്ചു കുട്ടികള് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നവര് കോളേജ് വിദ്യാർത്ഥികൾ അവർക്കൊക്കെ നല്ലൊരു ഇളവ് കൊടുക്കുക അവടെന്ന് ഒന്നങ്കി പകുതി കാശ് വാങ്ങിക്കുക അല്ലെങ്കിൽ അതുപോലെ വാങ്ങിക്കണ്ട അതുപോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞവര് അമ്പത് വയസോ അറുപത് വയസ്സോ കഴിഞ്ഞവർക്കെ അങ്ങനെ എന്തെങ്കിലുംങ്കില ഒരു കാർഡായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മതിയായിരുന്നോ പക്ഷെ ഇതിപ്പം ഒത്തിരി ആവശ്യമില്ലാത്തവരും കൂടെ അത് ഉപയോഗിക്ക
മാത്രവല്ല എണം കുറഞ്ഞു ബസിന്റെ എണ്ണവും കുറയുന്നുണ്ട് നേരത്തെപ്പഴും അത് ആഹ് ഇപ്പം ചുരുക്കിട്ടുണ്ട്
അതെ അതെ ഇപ്പൊ ഒത്തിരി ബസ്സുകൾ അവരങ്‌ ഇപ്പം സിറ്റി ഫാസ്റ്റ്ന്ന് പറഞ്ഞ ആക്കിയിട്ടുണ്ട്
ആക്കിയിട്ടുണ്ട് ആഹ് അങ്ങനെ വന്നിട്ടുണ്ട് അവര് അവരുടെ വഴി അവര് നോക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് സർക്കാാര് പിന്നെ ഏതെങ്കിലും രീതിയിൽ വേറെ എങ്ങനെയെങ്കിലും മുതല് എടുക്കുവായിരിക്കും
അതെ അതെ നമുക്കിവിടെ ആയിരം തന്നെങ്കി അവര് പതിനായിരം രൂപ അപ്പറത്തും നമ്മള് വാങ്ങിക്കും ആഹ് അവരുടെ രീതികൾ അങ്ങനാ
ആഹ് എടുക്കും അതുകൊണ്ട് പിന്നെ അവര് ചെയ്യുന്നത് അയ്യോ അവർക്ക് കഷ്ടംമന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇല്ല അത് വേറെ ഒരു ഫാക്ട്
എന്തായാലും പെട്രോളും ഡീസലും ഒന്നിന്റെ വില കുറയ്ക്കത്തില്ല അവര് അതിങ്ങനെ അതിൽ ജി എസ് ടി കൂട്ടി കൂട്ടി നമ്മുടെ ഇ അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുവയാണ് നമ്മള എത്ര ഇപ്പൊ അവിടെ ഈ ഈ രീതി സൗജന്യം യാത്ര കിട്ടി അവരത്ത് ഡീസൽ അടിക്കുന്നതല്ലേ അവ മുതലാക്കിക്കൊളം പക്ഷെ പിന്നെ നമ്മള വെച്ചാല് കുറെേ പേരെ വിഷമിപ്പിക്കുന്ന വച്ചാൽഈ പ്രൈറ്റ് വസ അവടെ അഹങ്കാരംണ്ടായിരുന്നേ അവർക്ക് ഭയങ്കര മത്സര ഓട്ടങ്ങളും അതുവഴി
അത് മാത്രല്ല ഈ ബസ് പ്രൈവറ്റ് ബസ്സുകൾ തമ്മി മത്സരോട്ടോ അല്ലേ ആഹ് അവര് ആഹ് എത്ര ജീവന എടുക്കും അവര് അവരുടെ ബസ്സില് യാത്രക്കാരുടെ സുരക്ഷിത്വ നോക്കാതെ അവർ കാശിന് വേണ്ടിയിട്ട് തന്നെയാണ് അവര് ഓടുന്നത്
ഇപ്പോഴും നമ്മള റീൽസിലൊകെ കാണാ പലരും പറയുന്നുണ്ട് ഇപ്പഴും ഈ മത്സരയോട്ട് നടത്തുന്ന ഒരു സ്റ്റോപ്പുകളുണ്ട് അതായത് കെ എസ് ആർ ടി സി ഇല്ലാത്തടത്ത് ട്രാൻസ്പോർട്ട് സൗകര്യം ഇല്ലത്തടുത്ത് അങ്ങനെ തന്നാ
ഞാൻ തന്നെ ഒരു സമയത്ത് ഒരിടടുത്ത് പോയപ്പോ ഇതുപോലെ ബസ്സില് കയറി ഓപ്പോസിറ്റ് പുറവേ വന്ന വണ്ടി ഇതുപലെ ക്രോസ് ചെയ്തു. പോയി ജസ്റ്റ് മറ്റ് ഓപ്പോസിറ്റ് വന്ന വണ്ടിയിൽ ഇരിക്കേണ്ടത്
ആഹ് അതെ അതെ
അത്ര സിറ്റുവേഷൻ ഇപ്പ അങ്ങനെ അങ്ങനെ നോ വച്ച് നോക്കുമ്പോൾ അവർക്ക് അങ്ങനൊരു ബുദ്ധിമുട്ട്ന്നോന്ന് ചിന്തിക്കാനും പറ്റുന്നില്ല
ശരിയാണ് ഈ ഭയങ്കര ഒരു അഹങ്കാരള്ള കുറെേ ബസ് ഡ്രൈവർമാർണ്ടായിരുന്നു അവര് ഈ ഇത് ചിന്തിക്കണം നമ്മളിപ്പോല്ല നോട്ട് നിരോധനം വന്നതുപോലെ ഒരു കടലാസിന്റെ വിലയായി തീർന്ന അവസാനം എന്ന് പറഞ്ഞ പോലാണ് നമ്മൾ എന്ത് കാര്യത്തിൽ അഹങ്കരിക്കരുത് അല്ലെങ്കിൽ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളടെയാണ് എല്ലാന്നുള്ള ചിന്തയിൽ അങ്ങ് ഉത് ടു വീലറക്കെ നമ്മൾ പോയി കഴിഞ്ഞ നമ്മള റോടിൽ എറക്കാതെ പ്രത്യേകിച്ച് സ്ത്രീകളാണുന്നുണ്ടെങ്കിൽ അവര് റോഡിൽ ഇറക്കിയിരിക്കും ആ ഒരു മത്സര ഏറ്റവും ഭയങ്കരമാണ് ഞാൻ എന്റെ ഭർത്താവിന്റെവിടെ തന്നെ സ്കൂള സ്കൂട്ടിയി പോയപ്പോ ഇതുപോലെയാണ് ഞങ്ങൾ പോയി മത്സരയോട്ടം കാരണോ ഒരു പ്രൈവറ്റും ട്രാൻസ്പോർട്ടും കാരണോ അങ്ങെ കേറിങ് വന്നിങ്ങൊ ട്രാൻസ്പോട്ട് പഈ പ്രൈവറ്റ് ബസിനന്റെ മറികട ക്ക്ങ്ങനെ അപ്പൊ ഞങ്ങള് എന്താ പറയാ താഴെ കുഴി പോയില്ലെന്നേ ഉള്ളു
ആണല്ലേ
റോഡിന്നങ്‌ സൈഡ് താഴെ കൊണ്ടർക്കണ്ടി വന്നു ഞങ്ങള് ശരിക്കും പറഞ്ഞാ വിറച്ചു പോയി എന്ത് പിന്നെ ഇവരുടെക്കെ പുറ പോയിട്ട് കാര്യമില്ല അടിണ്ടാക്കിട്ട് കാര്യ ഇല്ല ഇങ്ങനെയൊക്കെള്ള സിറ്റുവേഷൻ വരുമ്പഴാണ് ഈ പറഞ്ഞ ക്ക പാഠം പഠിക്കണം
പിന്നെ വേറൊരു മാറ്റണ്ട് ന്നെച്ചാ ഈ ലേഡീസിന് കൂടുതൽ അവര് ഏഹ് എന്തുവാ കൂടുതല്ണ്ടാവും വണ്ടി ഉള്ളവര് ഇപ്പൊ വണ്ടി കുറച്ചില്ലേ അവരുടെ വണ്ടി വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് ബസ്സിനകത്ത് പോകുന്നോണ്ട് കുറേ ആക്സിഡന്റ് കുറവാണ്
ആഹ് അത് ശരിയാണ് ട്ടൂവീലറുകാര് സ്കൂ പെൻകൊ
അത് പലരും കളിയാക്കാറുണ്ട് ചുമ്മാ നല്ല സർക്കാർ സ്ത്രീകൾക്ക് തുന്നെ യാത്ര സൗജന്യമാക്കിയന്ന് ശരിയാണ് ഭയങ്കരവയി ട്ട് മോഷൻ ഡ്രൈവിംഗ് ഉള്ളവരുണ്ട് അവര് ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഭയങ്കരവാ ഈ കുഞ്ഞു മക്കളെ കൊണ്ടൊക്കെ സ്കൂട്ടി യാത്ര ചെയ്തിട്ട് ഈ ബസ്സിനടിയിലും ഏഹ് ഡ്ര ക്കിനടിയിലൊക്കെ വീഴുന്നൊര അവസ്ഥ എന്ന് വച്ചായ്യോ ഭയങ്കരമാണ്
ആന്ന ബ്രേക്ക് പിടിക്കുമ്പോ ബാക്കിലോട്ടുള്ള വണ്ടികളെല്ലാം അങ്ങനെയുള്ള ഇതും ഒക്കെ കൊറേക്കെ അവൊയ്ട് ഇതായിട്ടുണ്ട് റോഡും
ഇവിടെ ടു വീലർ ഇപ്പുണ്ട് പക്ഷെ എനിക്കത്ങ്ങോട്ട് ഓടിക്കാനുള്ള ധൈര്യല്ല ഈ പറഞ്ഞ പോലെ ഇതിരെ ഒരു വൻ ടുവീലറെ വീട്ടിലുണ്ടായിട്ടും നമുക്ക് ഓടിക്കാനുള്ള ഒരു ധൈര്യം ഇല്ല ഈ വല്യ ട്രക്ക് ക്കാളും വല്യ ലോറികളും ബസ്സുകളുടെക്കെ ഇടയില് നമ്മള് പോയിക്കയ്ഞ നമ്മുടെ കൈ വെറച്ച് പോകു
ആഹ് ഞാൻ തന്നെ എനിക്കിപ്പ ടു വീലർ ഉള്ള വ്യക്തിയണ് ഞാൻ അപ്പൊ ഞ ആണെങ്കി ഏഹ് എനിക്ക് ഈ പറയുന്ന പേടിയാണ് വല്യ വല്യ വണ്ടികൾ വരുമ്പം നമ്മളിപ്പോ എത്ര സുരക്ഷിതമായി ട്ട് നോക്കിപ്പോയാലും അവര് അവരിങ്ങോട്ട് ആഹ് അപ്പം നമ്മുടെ നമ്മുടെ ഒരു ജീവൻന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ളവർ ഒരു ഇതല്ലേ
അത് കഴിഞ്ഞ ദിവസം ഒര് അപകടം നടന്നതിന്റെ ഇത് വീഡിയോ കണ്ടായിരുന്നു സി സി ടിവി വണ്ടിയിൽ തന്നെയുള്ള സിസി ടി വി വീഡിയോ മുമ്പ് പോയൊരു പെണ്ണ് വഴി കൂടെ പോയ യാത്രക്കാരൻന്റെ ബാഗിലന്ന് തട്ടിപ്പോയതാ അവള് അന്നരത്തേക്ക് ചരിഞ് വീണു പുറകെ വന്ന സ്കൂൾ ബസ്സ് അന്നരം വണ്ടേക്കൂടെ കേറി ഇറങ്ങിപ്പോയി
ആഹ് കേറി ഇറങ്ങി ആഹ് അങ്ങനൊക്കെ വരും അതുപോലെ ഈ നടക്കുന്നവർ ശ്രദ്ധിക്കത്തില്ല വണ്ടിയുടെ
അതെ അതെ നമുക്ക് അങ്ങനെ ഒരു ഫുട് പാത്ത് ശരിക്കും വേണം
കൂടെ ചേർന്ന് നടക്ണൊണ്ട് പറയുന്നത് എല്ലാവരും അവരവര്ടെ ഷ്ടത്തിന് എങ്ങനെയെങ്കിലൊക്കെ നടക്ക്കല്ലേ ചെയ്യ്ന്നെ
അത് നമ്മടെ ഈ റോഡ് സുരക്ഷയിലുള്ള ഒരു പാകപപ്പിഴവേളന്നെ പലയിട് ത്തും ഈ ഫുട്പാത് കൊണ്ട് അവിടെ യിങ്ങനെ റെയിലിങ്ങനെ കമ്പി ഇങ്ങനെ കെട്ടി കച്ചിട്ടുണ്ട് അപ്പ അതിനകത്തൂട നടക്കും പുറതോട് റോഡിലോട്ടെറങ്ങത്തില്ല അങ്ങനെ എല്ലാടവും വരണം
പിന്നെ പാർക്കിങ് പാർക്കിങ്ങ് ശരിയല്ല സൈഡില് ഓ അപ്രത്തു ഇപ്രത്തു പാ പാ പാർക്കിയ്യ്മ്പം റോഡിൽ കൂടെ വരുന്ന വണ്ടി തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് സൈഡ് കൊടു കുമ്പ എങ്ങനെങ്കിലും മുട്ടും അങ്ങനെ അങ്ങനൊള്ള പ്രശ്നങ്ങളും ഒണ്ട്
ആഹ് അതെയോ ഒരു ഒരു നോ ട്ടവില്ലാതെ പ്പ റോഡ് ക്രോസ് ചെയ്യുന്നവരുണ്ട് ചെലരൊക്കെ ന്നലെ വീട്ടിൻ വീട്ടില് വീടിനകത്ത് നടക്കുന്നുന്നത് പോലാണ് റോഡ് ക്രോസ് ചെയ്യുന്ന അവർക്കൊന്നും ഒരു സിവിസെൻസ് ഇല്ല ഇവര് റോഡിലെ നിയമങ്ങള് പാലിയ്ക്കാൻ ആർക്കു അറിയത്തില്ല
ആഹ് ഏജ് ഓവർ ആയിട്ടുള്ളവരെ ആഹ് വണ്ടി ഓടിക്കുന്നവരെ വിചാരിച്ചാണോ അവർക്ക് വൈയ്യയെന്ന്
ആഹ് അവ പയ്യ വേണങ്കി വണ്ടി നിർത്തി പൊയ്ക്കോട്ടെ എന്ന്ള്ള ചിന്തയാണ് വണ്ടിന്ന് വെ ച്ചാല് ദൂരേന്ന് വരുവാണെങ്കി പോലും അത് സെക്കൻഡുകൾക്കുള്ളി ങ്ങേ ങ്ങെത്തും പക്ഷെ ഇവര് ചിന്തിക്കുന്നെ
വരുന്ന വണ്ടി ഒരിക്കലും പെട്ടെന്ന് ബ്രേക്കിയ്യാമ്പറ്റത്തില്ല. ഇവിടെ ബ്രേക്കിയ്യുമ്പം ചിലപ്പം അ ആഹ് കുറച്ച് കലെ ആയിരിക്കും ബ്രേക്ക് കിട്ടുന്നത്
അവര് ചിലപ്പോ ഒന്ന് ഒന്ന് മാറ്റി പിടിച്ചഴിഞ്ഞാ വണ്ടി കൂടെ ചിലപ്പോ മറിഞ്ഞ് അടുത്ത ആളുടെ മണ്ടേ ചെന്ന് വീഴും പക്ഷെ ചിലവക്കൊന്നതൊരു ഒരു ബോധോവില്ല പ്രായവുള്ള ചെല സ്ത്രീകളായാലും പുരുഷന്മാരാലും അവർക്ക് റോഡ് ക്രോസിയ്യാനറിയത്തില്ല. റോഡ് സീബ്രാ ലൈൻ എന്താന്ന് അറിയത്തില്ല സീബ്ര ലൈൻ ആണെങ്കിലും
ഇല്ല ആഹ്
പലരും വണ്ടി നിർത്തിക്കൊടുക്കത്തൂല്ല അപ്പങ്ങെടുത്ത് ചാടിക്കോളു ചെലരെ വിചാരങ്‌ അവര് നി ത്തിയ്ക്കോളും എന്നുള്ളൊരു ചിന്തയാണ് നമ്മടെ നമ്മടെ ജീവനും നമ്മടെ സുരക്ഷിത്വം നമ്മളാണ് നോക്കേണ്ട
ആതെ അതെ
ല്ലാതെ എടുത്തങ്ങ് ചാടിക്കോളൂ അങ്ങ് അതുപോലന്നെയാണ് ഓട്ടോ കാരും ഓട്ടക്കാര് എപ്പം വണ്ടിതിരിക്കുന്നുന്നറിയത്തില്ല
എല്ലാരും ജീവിയ്ക്കാൻ വേണ്ടി ഓടുവല്ലേ കാശിന് കാശ്
അത് ആദ്യം നമ്മളെ ചുവര് വേണം ചിത്രം വര ക്യാ ന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവനാദ്യം ഒരു ഇത് വേണം മ്മടെ വീടിനകത്താണെങ്കിപ്പോലും നമുക്ക് എപ്പ വാണെലൂ അപകടം സംഭവിക്കാം അപ്പപ്പിന്നെ റോഡിലെ കാര്യം പറയേണ്ട എന്തെല്ലാം തരത്തിലുള്ള വാ ആണ്ങ്ങള് പോകുന്നതാണ് അതെ അതെ
അത് ഒരു സുരക്ഷിത
ഇ ഇപ്പ വീട്ടിലെത്തി
ഇല്ലാ ഇപ്പൊരു വണ്ടി വന്ന് അത് നിർത്തിയില്ല ഈ സ്റ്റോപ്പില്
അതെയല്ലേ ട്രാൻസ്പോർട്ടോ ആഹ് അയ്യോ അത് സ്കൂൾ കുട്ട്യേളെല്ലാം ഈ ടൈമല്ലേ
ആഹ് അതെയതെ അതോണ്ടായിരിക്കും ക്കാ ന്തോയി ഇപ്പ രണ്ട് രണ്ട് ബസ്സ് പോയി അതിലൊരു ബസ്സ് നിർത്തി പക്ഷെ അതിനകത്ത് സൂചിക്കുത്താൻ പോലു സ്പേസില്ല നമ്മള് അവ വാതിക്കല് നിന്ന് കഴിഞ്ഞാ നമ്മള് പുറത്തോട്ട് ചെലപ്പോ വീണോവും
ആഹ് ശരിയാണ് എല്ലാരും എറങ്ങി കെയറുമ്പഴത്തേക്ക് ആഹ് ഇറങ്ങിയിട്ടും കേറുമ്പഴത്തേക്കും ബുദ്ധിമുട്ടാ
അതും ബുദ്ധിമുട്ടാ നമ്മടെ കയ്യിന്തേലും ക ബാഗും സാധനങ്ങളൊക്കെ ഒണ്ടെങ്കിൽ വല്ല്യ പ്രശ്നവാ
അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു മഴ വരുന്നു
അങ്ങനെ ഉം അങ്ങനെയൊക്കെ ഇരിക്കയാണ് ബസ് കാത്ത് നിക്കുവ ഇപ്പോഴും ഇല്ല ഇല്ല
ഇല്ല ഇല്ല
പ്രൈവറ്റ് ബസ് കെ. സാ. ആർ. ടി
മാത്ര ഒള്ളൂ അപ്പൊ പിന്നെ നോക്കിയിരിക്ക അല്ലാതെ വേറെ വഴിയില്ല
ഇറക്കത്തില്ല ഇനിയിപ്പ വന്നാലും. റിയ പറ്റോ ടൈം ആവുന്നല്ലോ അഞ്ച് മണിയോളം ആവുന്നു ആ ഒരു
ആവുന്നുണ്ട് അതെയല്ലേ ആഹ എന്നാ ശരി അ എറിക്കോ അതിനകത്ത് ആ ഓക്കെ ശരിയന
ഉ